ആ എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല
ആഹ ഇവിടെ കൊഴപ്പൊന്നുമല്ല സുഖം തന്നെ പിന്നെ കുട്ട്യാളക്കെ എന്ത് ചെയ്യണ്
കുട്ട്യാളക്കപ്പ സ്കൂൾട്ട് വന്ന്
ആഹ് തെരക്കില്ല കുട്ടി തെരക്ക് കഴിഞ്ഞില്ലേ
ആഹ് തെരക്കോ കഴിഞ്ഞു പിന്നെന്താ ആഹ് വർക്ക് ആഹ് ആഹ് വർക്കെയ്ണ്ട്
ആഹ് ഇപ്പോ വിളിച്ചിട്ട് കൊറെ ആയില്ലേ അപ്പോ വിവരൊന്നും അറിയലില്ല ഉം ഞാന് ആഹ് ഞാൻപ്പോ ഓരോന്ന് നോക്കണ്ട് പക്ഷെ ഇന്റെ ഇന്റെ ഭർത്താവേ
അടെ പോവ ഒര് പോക്ക് ഫോണില് വെന്തോട്ട് പോവാ എന്താറ്ന്നെ
പൊറ്ത്ത് പോയി ജോലി ചെയ്യാനൊന്നു അയക്കൂലാന്ന് പറയാ ഓൺ ഓൺലൈനായിട്ടൊക്കെ എന്തെങ്കിലും നോക്ക്യോണ്ട് ഇക്കണ്
ഇന്നത്തെ കാലത്ത് എല്ലാ പെണ്ണ്ങ്ങളും പൊറത്തു പോയി തന്നെയാണല്ലോ ജോലി ചെയ്യുന്നെ
ഇന്നത്തെ കാലത്ത് എല്ലാരും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്റെ ഹസ്ബൻഡിന് അതിനോട് താല്പര്യം ഇല്ലാത്ത ആളാണ്
ഉം അത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് കൊടുത്ത് കൺവിൻസ് ചെയ്താ മതി എത്രയോ ഇപ്പ കണ്ടില്ലേ ആരും ജോലിക്ക് പോകാത്ത പെണ്ണ്ങ്ങൾ ഇന്നത്തെ കാലത്ത് കൊറവാണല്ലോ
ആഹ്
ഇന്നസാല്എന്ത് എന്തെങ്കിലൊക്ക ഒരു വരുമാനം ആയി കഴിഞ്ഞാല് ഈ പറയുന്ന വർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യാനും പറ്റും ഉം ഓല്ക്ക് എന്തെങ്കിലും പണിക്ക് പോവാൻ പറ്റാത്ത ടൂസ്റ്റ കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാ നമക്ക് ഒരു വരുമാനം ഇണ്ടായി കഴിഞ്ഞാ അത് കൊണ്ടും നോക്കാലോ
ആഹ് അത് ശെരിയാണ് പക്ഷെ ഉം ഇന്റെ ഹസ്ബന് അതിനോടൊന്ന തല്പര്ം ജോലിക്ക് പോകാനൊും താല്പര്യംല്ലേ പറഞ്ഞ ക്കാനും താല്പര്യല്ല പഠിക്കാനും അയക്കൂല ഇപ്പ പയേ ചിന്താഗതിക്കാരനാണ്
ഉം
പിന്നെ ഞാൻ വിളിച്ചതെ നമ്മക്ക് പിന്നെ അല്ല ഇങ്ങളെ ഇങ്ങളെ ഹസ്ബൻഡന് എന്താ വർക്ക് ക്കിണപ്പോ
ഇവടെ മഞ്ചേരി ഒരു ഷോപ്പിലാ അല്ല പഠനത്തെ കുറ്ച്ച് ന്തെ പറഞ്ഞോളു എന്ത എന്തെങ്കിലും ചെറിയ കോഴ്സ് എന്തേലും എടുത്തൂടെ
കോഴ്സ് അല്ല ഓൺലൈൻ ആയിട്ടൊക്കെ പഠിക്കുമ്പളേ കൊറേ പൈസക്ക് ചെലവ് വെരും
ഇല്ല ഓൺലൈൻ ആകുമ്പോ വല്ലാണ്ട് പൈസ ചലവോന്നും ഇണ്ടാവില്ല
ആഹ് ഇൻക്ക് ഞ് പ്ല സ് ടു ഇല്ലേ ഞ്ഞി ഞാ പത് താകാസ് വരെ പട്‌ച്ചിട്ടേുള്ളൂ അപ്പൾ എന്തിന് മിനിമം പ്ലസ് ടു ആണല്ലോ
ആഹ് എന്ത് കോഴ്സ് കോഴ്സ് ചെയ്യണെങ്കിൽ പോലും മിനിമം പ്ലസ് ടു വേണം ആഹ് ഇപ്പൊ പ്ലസ് ടു ഒക്കെ ഓൺലൈൻ ആയിട്ട് പഠിക്കാനുള്ള ആറ് മാസ് ത്തം കൊണ്ട് കിട്ടുന്ന ഓപ്ഷനും കാ
ആഹ് ഇപ്പോ ഞാൻ പത്താംക്ലസ് വരെ പഠിച്ചിട്ടുള്ളൂ ഇച്ച് പ്ലസ് ടുൂ എയ്തിട്‌ക്കണം ന്ന്ന്റെ ആദ്യം പ്പ യാം തുല്യതൻ്റെ ഒക്കെ നോക്കിയാ അയ്നാഉമ്പോ പൈസ ഒന്നും ങ്ങന വേണ്ടല്ലോ അപ് പ്പോ അത് അയ്നെ പറ്റി അഹ് അയ്നെ പറ്റി ആർക്കും അറിയില്ല പിന്നെ എഹ് ഔ ഈ കുടുംബശ്രീത്തോലോട് ഓയ്ച്ചാ ഓലക്കറിയില്ല വേറെ ആർക്കെയും വിൾചൊക്കിയാലൽ അഹ് ഓൽക്കു അറില്ല ആർക്കും അറിയില്ല എന്നക്കെ എന്തൊക്കെന്നൊന്നു അപ്പൊ പഠിക്കാനൊക്കെ ഇൻക്ക് ആഗ്രഹണ്ട് ഇപ്പൊ യമു ക്ക് കുട്ട്യാക്കും ഇപ പത്താംക്ലാസ് വിദ്യാഭ്യാസ വെച്ട്ടെ കുട്ടിയാക്കും കൂടി ഒന്ന് പർഞൊട്‌കാനെറിയില്ലേ
പക്ഷെ തുല്യതന്റെ ക്ലാസ് ആകുമ്പോന്ത അറിയോ ആഴ്ചൽ ഒരിക്കലും ക്ലാസ്സിന് പോക വേണ്ടി വരും അങ്ങനൊക്കെ നടക്കോ
ആഹ് ശരിയാണ് അങ്ങനെ പോണം പിന്നെ എക്‌സാമിന് എക്സാമിന് പോണം അങ്ങനക്കെ ഉണ്ടല്ലോ ഇത്പ്പോ ഇ ങ്ങനെ ഓൺലൈനായിട്ട് പഠിച്ചാലെ എക്സാമിനൊക്കെ പോണ്ടിരും ന്ന അവരു എക്സാമിന് മാത്രം പോയാ മതിയല്ലോ ഉം
അതാണ് തുല്യതൻന്റെറതാഉമ്പൊ അങ്ങനെ ആയ്ച്ചല് ഒരൂസം ക്ലാസിന് പോവാനെക്കെണ്ട് തോന്നണേ പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങള്ങ്ങനെ പ്ലസ് ടു കൊടുക്ണ്ടല്ലോ ഓൺലൈൻ ആയിട്ട് അങ്ങനത്തതാഉമ്പോം അയ്ന്റെ ആവശ്യല്ല
ആഹ് ഇപ്പോ ഞാൻ ഓൺലൈൻ ആയിട്ട് കൊറേ പിന്നെ നോ ക്ക് എഞ്ചേ മകള് പറയും എന്തെങ്കിലും പഠിച്ചേ പിന്നെ എല്ലാവർക്കും ജോലി ഉണ്ട് ഓളെ പിന്നെ ചെങ്ങായ്ച്ചിന്റെ ഇമ്മക്കെ ടീച്ചറൊക്കെ ആണോലോ. അപ്പോ ഓര്ക്കൊക്കെ ഒരു മടിയല്ലേ ഞമ്മക്ക് പണിയൊന്നുല്ല വെറും പത്താം ക്ലാസ് വിദ്യാഭ്യാസം പറഞ്ഞാല് കുട്ടിയാക്കൊക്കെ ഒരു മടിയാണല്ലോ ഇപ്പോ പറയാന്. അപ്പോ ഓളിന്നോട് ങ്ങനെ പറിം അതിന്റെ മാപ്ലക്ക് അത് പറഞ്ഞാ മനസ്സിലാവൂല്ല.
മോളോട് പറയാൻ പറി
ആ ഓളയ്ന് ഞ മാ പിന്നെ മാപ്ലനോട് പറ ന്നൂല്യ. ഓള് ന്നോട് പറിം. അപ്പോ ഇൻക്ക് പഠിച്ചാൻ പൂ ല്ലായ്റ്റല്ല. പിന്നെ എന്റെ ഒരു ബ്രദറുണ്ട് ഓനെന്നമാതിരി പഠനത്തിന് നല്ല സപ്പോർട്ട്ള്ള ആളാണ് ഓനും പറിം പഠിച്ചോ പിന്നെ എന്നാ പി എസ് സി എങ്കിലും എഴുതാൻ നോക്ക് പി എസ് സി ക്കൊക്കെ ഞാൻ കൊടുത്തീനു പക്ഷേ കൊടുത്തൊക്കെ ചെയ്തു പക്ഷേ പരീക്ഷ് ള്ള ഞാൻ അറിഞ്ഞീല. ഉം ഡെയ്റ്റ് ഞാൻ അറിഞ്ഞില്ല പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ അതൊന്നും ഒന്നും ആയീല. ഇനിപ്പോ ഈ ഓൺലൈനായിറ്റന്നെ ഇപ്പോ ഏത് സബ്ജക്റ്റേക്കാരം നല്ലത് ഇട്ക്കാന് ഓൺലൈനായിട്ട് പട്ച്ചുമ്പള്
പ്ലസ് ടുവോ
ആ പ്ലസ് വണ്ണും പ്ലസ് ടും
ഹ്യുമാനിറ്റീസോ കൊമേഴ്സോ അതിലേതേലും ഒക്കെ എടുത്താ മതി
ആഹ് ഞാനേതായാലും ഒന്നും കൂടി ഒന്ന് പറഞ്ഞോക്കട്ടെ പൈസക്കൊ കൊറേയാവോ ഓൺലൈനായിട്ട് പഠിച് ച്ചുമ്പോ
എങ്ങനെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയേണ്ടി വരും
ആഹ് പിന്നെ ഞാനെന്നിട്ട് പിന്നെ ഇനി കമ്പ്യൂട്ടർ എന്തേലും പഠിച്ചാൻ പറ്റോ അതൊന്ന് നോക്കി ഞാന് കമ്പ്യൂട്ടറിന്റെ ചോയ്ച്ചറിഞ്ഞോക്കി. ഇവടെ അടുത്തന്നെ ഒരു കൊറച്ച് ബസിന് പോയാല് കമ്പ്യൂ ട്ടറിന്റെ ഒരു സ്ഥലണ്ട് പഠിപ്പിച്ചണയ് അപ്പോ അവിടെ ചോദിച്ചോക്കിയപ്പോൾ അവര് പറഞ്ഞത്- പിന്നെ ആ അഞ്ചായിരം അയ്യായിരത്തിഞ്ഞൂറ് ഉുപ്പ്യാണ് പറഞ്ഞത് പിന്നെ ഓല് അക്ഷയ്യില് പ്ലേസ്മെന്റ് ആക്കിത്തരും
കൂടെ
അതിനെ നോക്കാൻ അയക്കണില്ല അത് പറയുമ്പോൾ വെള്ളി മുതലെ തിങ്കൾ മുതല് വെള്ളിവരെയുള്ളൂ ക്ലാസ് പിന്നെ നമുക്ക് പിന്നെ രാവിലെ ഒമ്പത് എട്ട് മുതല് അഞ്ച് വരെ വരണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാം ശനി ഞായറും ലീവാണ് പിന്നെ പൈസയും തന്നെ- കൊടുത്താ മതി ഏ നാലുമാസതെ കോഴ്സ് ആണ് അത് സാവധാനം കൊടുത്തമതി ഡാറ്റാ എൻട്രി ആണ് ഇപ്പോ അതിന് ഓല് പറഞ്ഞത് പേര്
ഉം അപ്പൊ അതിന് ആ മകളോട ഒന്ന് പറ- ഞാൻ പറയും
മകള് അയിന് മകൾ ഇഞ്ഞോ - പറ മകള വാപ്പാനോട് പറയില്ലേ ആ കോഴ- തു പോലെയാക്കി തരും പിന്നെ പ്ലേസ്‌മെന്റ് എവിടെലും വെക്കേൻസി ഉള്ളടുത്തെ കിട്ടുവുള്ളു പറഞ്ഞു നമ്മ- പഠിച്ചിറങ്ങുമ്പോൾ എവിടെയാണോ വേക്കൻസിയുള്ളത് അവിടെയുള്ളൂ കിട്ടുക എന്നാലും വേണ്ടില്ല പോകാന് അയക്കുകാണെങ്കിൽ എന്തെങ്കിലൊക്കെ നമുക്കൊരു വരുമാനം ഏണിങ്സി ഉണ്ടാണ് നല്ലതല്ലേ
ബ
ഇപ്പൊ ഒന്നിനോ ആയിക്കൂല്ലെങ്കി പിന്നെ എന്താ കാട്ടുക
അതാണ് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്ക- മോളോട് ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി
ആഹ് എങ്ങനെ
മോളോടെ ഒന്ന് റെക്കമെന്ഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി
ആഹ ഞാൻ പറഞ്ഞു നോക്കട്ടെ ഓല് ഇപ്പ അറിയില്ല
ഉം കാരണം ഇപ്പോ ഏത് മുപ്പത്തഞ്ച് നാപ്പത് വയസായൊല് വരെ പഠിച്ചണുണ്ട്
ഉം ഉം അതന്നെയണെ ഇപ്പം എന്താ എല്ലാരും എന്തെങ്കിലോക്കെ പഠിച്ചാണ്ട് വർക്ക് ചെയ്യണ ആൾക്കാരാണ് ഇപ്പോ പ പണ്ടത്തെ പത്താം ക്ലാസ്സും പറഞ്ഞാടൊന്നും ഇപ്പോ ആരും ഇരിക്കണില്ലല്ലോ തുല്യതായിട്ടും അങ്ങനെ എഴുതികൊണ്ടിക്കുന്ന ആൾക്കാരാണ്
ഉം
പിന്നെ ഏതായാലും ഇങ്ങള് പിന്നെ ഇങ്ങക്ക് അറിയണ ഈഹ് പ്ലസ് ടു വിനെ പറ്റിക്കെന്ന് അന്വേഷിച്ചി ട്ട് ഏതാലും പറയൊണ്ടോ പഠിച്ച പൈസൊക്കെ എത്രാവുന്നില്ലത്
അയിനാ ഞാൻ പറഞ്ഞത് മകളോട് ഒന്ന് പറയാൻ പറ
ഉം ഓളോടൊന്ന് പറഞ്ഞോക്കട്ടെ
ഉം
പിന്നെ ഞാൻ ഓളോട് പറഞ്ഞിട്ട് പറയാം ട്ടോ എന്നാ അങ്ങനെയാണെങ്കില്
ആഹ് അവളോട് പറയാൻ പറഞ്ഞാ മതി നിനക്ക് അങ്ങനെ ചെയ്യണന്ന്ണ്ടെങ്കിൽ നോക്കാം പ്ലസ് റ്റും തുല്യതേന്റെ ഇപ്പോ ടൈം കഴിഞ്ഞു തോന്നോണ്ട് ഇണ്ടാരുന്നു തോന്നു
ഏഹ്
പിന്നെ അത് നടക്കല്ല കൊറച്ചൊക്കെ പോണ്ടിരും
ആഹ് ഗവണ്മെന്റിന്റെതല്ലേ തുല്യതാ എന്താലും നമ്മള് പ്രൈ ഇങ്ങനെ ഈ ഓൺലൈൻ ആയിട്ട് പഠിച്ചാ അത്ര പൈസ വേണ്ടന്നാ തോന്ന്ണത്
ഉം
ഉം അത്രക്ക് വേണ്ടന്നില്ലത് ഏതായാലും പഠിക്കാനൊക്കെ ച്ചേ നല്ല ആഗ്രഹ്ണ്ട് ഇനി ഇത് ഞാൻ ഒന്ന കൂടി പറഞ്ഞു ആ ഒന്നും കൂടി പറഞ്ഞ അവിടെ ഇപ്പത്തെ കാലത്ത് ഇത് വിദ്യാഭ്യാസംല്ലാ മടിയാണെ- കുട്ടികൾക്കും തന്നെ പിന്നെ വിദ്യാഭ്യാസംല്ലാന്ന് പറയാൻ പറ്റ ഓലെ ഒന്ന് പറഞ്ഞുോക്കാം ഇംഗ്ലീഷൊന്ന് ഒന്നും- സിലബസ് നല്ലല്ലോ അപ്പോൊ ആ എന്തെങ്കിലും നമുക്ക് പറഞ്ഞ കൊടുക്കണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണ്ടേ
പിന്നെ ഇവിടെ എൻ്റെ ഇളച്ചിണ്ട് ഓള് പിന്നെ പ്ലസ് ടു ഒക്കെ പഠിച്ചി ഡി ആർടിക്ക് ചേർന്നതേനു ഇല്ല ഓള പഠിപ്പ് പുതിയമാർ തന്നെയയി ഇവിടെ ആരും ജോലിക്ക് പറഞ്ഞേക്കോന്നില്ല ജോലിക്ക് പോകാനായിക്കൂല്ലേ പഠിച്ചാ ഓള് കൂടിയിരിക്കയ അപ്പോ ഓൾ എന്നോട് പറയും പഠിച്ചട്ട് എന്താ കാര്യം നമുക്ക് സർട്ടിഫിക്കറ്റ്റ്റ ഇരിക്കാനല്ലേ പറയും- അതൊക്കെ ശരി തന്നെയാണ് എന്നാലും എന്നാല നമ്മുക്ക് പഠിച്ചാ അതിനൊക്കൂലല്ലോ നമ്മുക്ക് പഠിച്ച ചല്ലേ- എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഉപയോഗപ്പെടും അല്ലെങ്കിൽ നമുക്ക് കുട്ടികിയൊക്കെ പണുടുക്കാനെങ്കിലും അറിയില്ലേ
അതാണ് അപ്പൊ ആദ്യം ഫാമിലിന്റെ മനോഭാവം മാറ്റേണ്ടി വരും
ആഹ് ഓല ചിന്ത ഓല പഴേ ചിന്ത കതി-
ഉ എങ്കില് മാത്രമാണ് ഇപ്പ പ പഠ- ചിട്ടും കാര്യം ഉള്ളത് ഇപ്പൊ വെറുതെ പൈസ ചിലവാക്കി എന്തേലിലും കോഴ്സ് എടുത്തിട്ട് കാര്യല്ലല്ലോ അതുകൊണ്ട് ഉപകാരം വാണ്ടേ ഇത് ആ കോഴ്സ് എടുക്കാനുള്ള പൈസ പോകുന്നല്ലാണ്ട് വേറെന്നും ഇല്ലല്ലോ
കമ്പ്യൂട്ടറും പഠിച്ചാനയക്കൂല ഒന്നും പഠിച്ചാനയക്കൂല
ഉം
ഓ ഇന്റെ മാപ്പളീം ഇ പത്താംക്ലാസ്സ്‌ വ തോറ്റിക്കാണ് മുപ്പർക്കുംഇല്ല പിന്നെ അങ്ങനത്തെ ഒരു ചിന്തേന്നു
ഉം
പിന്നെ കുട്ടികൾക്ക് പറഞ്ഞ് കൊട്ക്ക്ണ പറ്റി പറഞ്ഞാല് അറഞ്ഞത് പറ ഞ്ഞ്കൊടുത്താ മതിറിം ഉം ഇപ്പൊ പുസ്തകൊക്കെ ആകെ മാറില്ലേ ആ ഇപ്പൊ ന്റെ ഓള് ഒമ്പിയിലാണ് പഠിച്ചത്ഓളെ ബുക്കൊക്കെ കണ്ടാ തന്നെ പേടിയാവും എത്രങ്ങാനും പഠിച്ചാനാണ്
ഉം
കുറേണ്ട് പഠി ച്ചാനേ എന്നിട്ട് ഓള് ഇന്നോട് എന്തങ്കിലും ചോദിചുമ്പോ പറഞ്ഞു കൊടുക്കാൻ തന്നെ അറിയില്ല അതൊക്കെയാണ് പിന്നെ അതൊക്കെ ഓ അതുകൊണ്ട് ഓള് പറഞ്ഞത് പഠിച്ച എന്തേലും പഠിച്ചോക്ക എപ്പളും പറയും ഇന്ന ഓള് ഓളെ വാപ്പനോട് ചോദിച്ചു ല്ല
പഠിച്ചാൻ പോയിട്ട് എന്താ അറിയാപ്പൊ ഈ വെച്ച്ണ്ടാക്ക ല്ലേ അത് പഠിച്ചാനിപ്പോ പോയി പഠിച്ചണ്ട ആവശ്യ ല്ലല്ലോ റിം
അ വേറെന്നുംല്ലല്ലോ
വേറെന്നുംല്ല എന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിച്ചണ്ട്ട്ടോ ആ ശരി